ഹലോ
ഹലോ
കേക്ക്ന്ന്ണ്ടോ
ഉണ്ട്ല്ലോ ഉംഹ് ഇവിടിങ്ങനെ കിടക്കാണ്
ആ
ചെറുക്കെ അരയണ്ട
ചോറൊക്കെ കഴിച്ചോ
ഓ പിന്നെ
ഓ
ഉം നീ കയിച്ചാ
കഴിച്ചില്ല കഴിക്കണം കൊറച്ചും കൂടെ കഴിഞ്ഞട്ട് കഴിക്കണം
ഏഹ് സമയ്‌ ഒരു പാടായില്ലേ
സമയം ഒരുപാട് ആയി അപ്പൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ച്
ഞാ നന്നാട്ട് കഴിച്ചിട്ടാണ് പറയ്‌ന്നെ നേരത്തെ
കൊറേഷില്ല ന്നല്ലഹ്
ഓ ഓ ഓ അങ്ങനെ മ്മ്ഹ്
ഇപ്പ കൈക്കലെക്കെ കണക്ക് വൈ നേരം വരെ രാത്രി
മ് തടികൂടിയോ
ഏയ് ഒരിക്കലും ഇല്ല
എന്നാലും
ഇല്ല അന്ന് ആ പണ്ടത്തെ എങ്ങനെ അതുപോലെ തന്നെ ഇണ്ട്
ഉം പണ്ടത്തെപോലെ
ഉം
ഉ എങ്ങനെ
വേറെന്താ വിശേഷം ഓ
ചേട്ടായിയൊക്കെ എപ്പഴര്വ
എപ്പോളാ റിയില്ല കൊറച്ചുമ്പ പോയത്
ഉം എന്ത്‌വണ്ടിലപ്പോ എതിലിപ്പോ പോവുന്നേ
എങ്ങനെ
എതിലാണ് ഇപ്പോ പോകുന്നത്
പിക്കപ്പി തന്നെ
അതിൽ തന്നെ
ഉം ഇപ്പ ഇനിയിപ്പ ഏകദേശം സീസൺ കഴിഞ്ഞില്ലേ
ഉം ഉം അതാ വിശേ
മഴക്കാലകാറായില്ലേ
മ്
ആക്കാലത്തിനി പണിയൊ കൊറവായിരിക്കും
ആ അത് പൊതു അങ്ങനെതന്നെയാണ്
മഴകാലവു പിന്നെ വാഴക്കൊലേന്റെ എന്തെങ്കിലു ഒക്കെ ഒണ്ടെങ്കിലേ ഒള്ളൂ
നെ
അല്ലാണ്ടോന്നുല്ല
നല്ല മാവ് കൊഴേ അല്ല വാഴക്കൊലനിണ്ടാവും
ആ വാഴക്കൊലനിണ്ടാവും പക്ഷെ അവർക്ക് ഓട്ടം കിട്ടണെങ്കിൽ ഇപ്പൊ ചെറിയ ചെക്കമാരൊക്കെ പയ്യമാരൊക്കെ ഒള്ളോണ്ട്
ഉം
അവരെ വെച്ചാവുമ്പോ കൂലി കൊറവല്ലേ
ആ അങ്ങനെ കൊറേപ്പേര്യ്യ്ന്ന്ണ്ട് ചെറിയെ സ്തിനെ
ചെക്കമാര് മഴക്കാലാവു പണിക്ക് വേണ്ടി ഇറങ്ങുന്ന ശം പോലെ ചെക്കമാ രുണ്ട്
ആ നഷ്ട്ടാണത് എല്ലാർക്കും
ചെൽപ്പൊ ഇവരൊക്കെ പോയിക്കഴിയുമ്പോ ആ ചില്ലറ പൈസയ്ക്ക് പോയിട്ട് കാര്യയില്ലല്ലോ
ഉം ഇങ്ങനെ
മ്
ഉം ആ സമയത്തിനി വേറെതേ നോക്കണം
കറയിനി നോക്കണ വിടെരുന്നിട്ട് കാര്യയില്ലല്ലോ
അതെ
ഇടെൊ കൊക്കണ്ട ഞാനും ജോലിക്ക് നോക്കുന്നുണ്ട് പക്ഷെ കൊച്ചിനെട്ടിട്ട് പോകാനൊട്ടും ആയിട്ടും ഇല്ല
ഉം
ആ
വീട്ടില് നോക്കുവോ
ആ വീട്ടിലിരുത്തിട്ട് പോ പക്ഷെ മറ്റവന് ഇപ്പോ ഒന്നര വയസ്സൊക്കെ ആയപ്പല്ലേ പോയത്
ഉം
അന്നേരം പിന്നെ അവന് ചില ആളും ഉണ്ടായിരുന്നു. പിന്നെ നടക്കുവോ സംസാരിക്കുവോ ഒക്കെ ചെയ്യുവായിരുന്നു ഇത് പിന്നെ നട സംസാരിക്കൂല്ല അയ്യോ
അതൊന്നും ആയിട്ടില്ലള്ളോ
ആ ഒന്ന് അടുത്ത മാസ ആകുള്ളൂ അപ്പൊ സംസാരിക്കാനൊന്നും ആയിട്ടില്ല ഉം പല്ലില്ല അപ്പൂപ്പന
ഉം അല്ല ഒരു അഞ്ചാറ് മാസം കൂടി അവിടെ വെയ്റ്റ് ചെയ്യ്
ആ അങ്ങനെ വെയ്റ്റ് ഇപ്പളേ നോക്കുന്നേതേ ഉള്ളൂ നോക്കി കഴിഞ്ഞ കൊറച്ചു കഴിയുമ്പോ എവിടേയും കേയറാലോ
ഉം ഇപ്പ എവിടെ കിട്ടുന്നൊന്നും ഇല്ല അങ്ങനെ കാര്യ
ആ ഇപ്പൊ എവിടെ അടയില്ലേ ഇനിയിപ്പ ഇത് ലാബിന്റെ ഒരു ബില്ലൊക്കെ പാസ് ആയൊണ്ട്
ഉം
ഇപ്പം നമുക്ക് പ്രൈവറ്റുകാരല്ലേ പ്രൈവറ്റുകാർക്ക് ഇനിയിപ്പം വർക്ക് ചെയ്യണെങ്കിൽ ഗവൺമെൻറ്കാരുടെ ഒരു സർട്ടിഫിക്കറ്റ് വേണം. അതിന് നമുക്ക് കിട്ടുമോന്നും അറിയില്ല നമ്മളെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ഒത്തിരി ആൾക്കാർ ക്കാരില്ലേ പണ്ടോട്ട് ട്ടൊള്ളവര് പ്രൈവ എടുത്ത പോവ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ലല്ലോ
ഉം
അതാ ഇപ്പം പ്രശ്ന ആയിക്കൊണ്ടിരിക്കുന്ന അതുകൊണ്ടിപ്പം ആകെ ഒരു ടെൻഷന ജോലി കിട്ടുവോ ഇല്ലനി
ഉം ഞാൻ ആദ്യം അന്നേ ഞാൻ നിന്റെടുത്തു പറഞ്ഞ കാര്യമായിട്ട ടീമ ഇഡ് ഡി എം എൽ ടിക്ക് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയ്പേക്ക് ഈ കാര്യം ഞാൻ പറഞ്ഞ ഓർമുണ്ടോ നിന്റെ അടുത്ത് ആ ഇപ്പം എന്തായി
എന്താ ഞാൻ ഇനിയിപ്പം അടുത്ത് ഇനി എന്താ പഠിക്കേണ്ട ചോദിച്ചോണ്ടിരിക്കുക. ഇനിയിപ്പ എന്താ ചെയ്യാന്ന് അറിയില്ല പഠിക്കുന്നൊന്നും. ഇല്ലട്ടോ
ഉം
ഇപ്പൊ ഇത്രയും ഇതായില്ലേ കുറേ നമ്മള് മാത്രമല്ല ഒത്തിരി പേരുണ്ട്. ദൂരം ആൾക്കാര പക്ഷെ എപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ എന്തൂരം പിള്ളേരാന്നറിവോ ഇപ്പം ഡി എം എൽ ടി പഠിച്ചിറങ്ങുന്നേ
ഉം
ഒത്തിരി
അതിനെക്കൊണ്ട് കാര്യം ഇല്ല അതിനെകൊണ്ട് ഒരു കാര്യം ഇല്ല എവിടിം ഒരു പണി കിട്ടില്ല അവർക്ക് വെറുതെ പിള്ള പിള്ളേരെ പറ്റിക്കാനാണിത്
അതെ ആ ഫീസ് നല്ല ഫീസ് കൊടുത്തിട്ട് ഇപ്പ പഠിക്കുന്നത് നമ്മള ക്കെ പഠിക്കുമ്പോ വലിയ കുഴപ് പ്പ ല്ലായിരുന്നു ഇപ്പൊ ഫീസ് അതിന്റെ ഡബിൾ ഇരട്ടി ഫീസും മേടിച്ചെച്ച്
ആ ക്കെ പൂട്ടിക്കണംഒക്കെ പൂട്ടിക്കണം അതുപോല കുറേ ഇത്ണ്ട്
പക്ഷെ നമ്മള് ചെല്ലുമ്പോ അവര് പറഞ്ഞ ഗവൺമെന്റ് അംഗീകൃത അങ്ങനെയാണ് ഇങ്ങനെയാണ് സർട്ടിഫിക്കറ്റ്
എടീ ജസ്റ്റ് ഒരു അംഗീകൃതം മാത്രേ ഉള്ളൂ അല്ലാണ്ട് അത് വെച്ചിട്ടൊന്നും നടക്കുന്നില്ല ആ
പിന്ന
ഇപ്പൊ പിള്ളേരെ പറ്റിക്കുന്ന പരിപാടിയാ
പറ്റിക്കുന്ന പരിപാടിനി ഇപ്പം എന്തൂരം മക്കളാ പഠിച്ചിറങ്ങുന്നത് എന്നോട് കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഏഹ് പിന്ന ഞാൻ പിന്ന നേരട്ടടി പഠിച്ചാ നല്ലതാണോ കാര്യംണ്ടോന്ന് ഞാൻ പറഞ്ഞു അബദ്ധത്തിൽപ്പെടുകയേ വേണ്ട ഞാനൊക്കെ പെട്ടിരിക്കുവാന്ന് പറഞ്ഞു
ആഹ്
ഹോസ്പിറ്റലില് വർക്ക് ചെയ്തപ്പോ ആ ഒരു കാലഘട്ടത്തിൽ വലിയ ഒരു കുഴപ്പമില്ലായിരുന്നുട്ടോ
ഉം
ആരും പിന്നെ വല്ല്യ വല്ല്യ ഡ്യൂട്ടി ഇല്ലായിരുന്നു ഇപ്പം പുതിയ മെഷീനും നമ്മൾ പഴയ പഠിച്ച പോലെ ഒന്നുംമല്ല മെഷീനൊക്കെ പിന്നെ പഠിക്കാൻ എളുപ്പ പക്ഷെ സർ സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് എവിടെ പോയി കേറാനാ
ആഹ്
ആ പഠിക്കല് എങ്ങനെയും പഠിക്കാം പുതിയതൊക്കെ
ആഹ്
സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല ഇനിയിപ്പം എന്താവോന്നറിയില്ല
ഉം അത് നോക്കണ്ട ഇന്നി
ഉം ഇനിയിപ്പ അത് നോക്കുന്നില്ല ഞാൻ വിചാരിക്കുന്ന വല്ല കമ്പ്യൂട്ടറും മര്യാക്ക് പഠിക്കുയാണെങ്കില്
എന്തു പഠിക്കാൻ അതില്
കമ്പ്യൂട്ടർ എന്താ പഠിക്കണ്ടാലേ ഞാൻ ഡി സി എ ആയിരുന്നു പഠിച്ചത്
ഉം
അത് പരീക്ഷ എഴുതിയില്ല അതെങ്കിലും എഴുതിയിരുന്നെ പ്പെ എന്തെങ്കിലും ഒരു ജോലിക്ക് എവിടെയെങ്കിലും കേറായിരുന്നു
ഞേ
ഇപ്പ എല്ലാം അബദ്ധായിട്ട് ഇരിക്യാ
ഉം
കൊറച്ചും കൂടി കഴിയുമ്പോ മക്കളൊക് വലുതാകും ഇപ്പൊ തന്നെ ഫീസൊക്കെ നല്ല ഫീസ റേറ്റിലല്ലേ പഠിക്കുന്നെ
എത്രയിപ്പോ
ഇപ്പൊ ഒരു വർഷം ഇരുപത്തഞ്ച് മുപ്പത് രൂപയാവുന്നുണ്ട്
ഇന്ന് ഒത്തിരിയൊക്കെ വരുന്നുണ്ട്
ഇത്രേം വരുന്നുണ്ട് ബസ്സ് ഫീസ് അടക്കട്ടോ
ആ ആ അത് നോക്കണ്ട കാരണം മേയ്നായിട്ട് അതില് വരുന്ന മൊത്തം ബസ്സ് ഫീസായിരിക്കും
ആ ബസ്സ് ഫീസ് കുറവാ ഫീസാ അധികം വരുന്നത് ഫീസും പിന്നെ ബുക്കിൻ്റെ പൈസയൊക്കെ വരുന്നത് ഫീസ് വല്യ കൊഴുപ്പൂല
ഉം
പിന്നെ അവിടെ മ്യൂസിക് പഠിപ്പിക്കേണ്ട അപ്പ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനു കൂടണം എന്നൊക്കെ നിർബന്ധാ
എവിടെയ
ഇവിടെ തന്നെ അടുത്ത് തന്നെ
എതിലെ
സെക്കൻഡില് സി ബി എസ് ഇ ക്കാരത
ആഹ്
ഉം അന്നേരം ആ അവിടത്തെ നല്ല പൈസയാകും അവനിപ്പ ഇനി നാലാം ക്ലാസ് കഴിയുമ്പത്തേക്ക് ചെറുതിന് ചേർക്കാറാകും
ഉം
പിന്നെ നാലാം ക്ലാസ് കഴിഞ്ഞ പിന്നെ ഗവണ്മെൻ്റ ഇവിടെ പ്രൈവറ്റ് ഒന്നും ഇല്ല മാനേജ്മെൻ്റ് സ്കൂളാ
ഏഹ്
നമ്മളൊക്കെ പഠിച്ചപ്പോ ഓരോ സ്കൂളിൽ എൽ പി ല് ഒക്കെ പോയി മലയാളം പഠിച്ചട്ടു ആഹ്
ഉം
പക്ഷെ അതുകൊണ്ട് നമ്മള് പഠിക്കുകയും ചെയ്തൂട്ടോ പക്ഷെ നമ്മള് നാലിലും അഞ്ചിലും പഠിച്ച ച്ച കാര്യങ്ങളാണ് ഇവര് ഇപ്പളേ ഇരുന്ന് പഠിക്കുന്നത്
ഉം അതെ
നമ്മള് ഹിന്ദി അഞ്ചിലല്ലേ പഠിച്ചത് ഇവര് യു കെ ജി തൊട്ട് ഹിന്ദിയ
ഏഹ് അതുണ്ടാവും
ഉം എനിക്ക് വേറെല്ലാം ബാക്കിയെല്ലാം കൊഴപ്പൂല പാട്ട് ഹിന്ദി മാത്രം എനിക്ക് വല്യ വശം ഇല്ല
അതിനു അത്ര വല്യ ബുദ്ധിമുട്ടൊന്നുമില്ല അത്
നന്നായി എനിക്ക് അത്രക്ക് മമ്മിക്ക് തമിഴായത് കൊണ്ട് മമ്മിക്ക് ഹിന്ദി പറഞ്ഞു തരാൻ അറിയില്ലായിരുന്നു
ഏഹ്
അപ്പൊ മമ്മിയിൻ്റെ അവിടത്തെ ലാംഗ്വേജ് തമിഴായിരുന്നപ്പൊ മമ്മിക്ക് പറഞ്ഞു തരാൻ അറിയില്ല ഹിന്ദി പറഞ്ഞ് തരാൻ അറിയില്ലായിരുന്നു
ഉം
ബാക്കിയെല്ലാം പറഞ്ഞു തരും പക്ഷെ ഹിന്ദി മമ്മിക്ക് വിശം ഇല്ലാത്തതുകൊണ്ട് ഹിന്ദിക്ക് എനിക്ക് വല്യ അറിയില്ല അത്യാവശ്യം കൂട്ടിപ്പറക്കൊക്കെ വായി ന്നല്ലാണ്ട് അങ്ങനെ നന്നായിട്ട് സംസാരിക്കാനോ വായിക്കാനോന്നും എനിക്കറിയില്ല
ഉം എനിക്കറിയ
അതെ അറിയാലേ ആ
ആ
ആ ഇംഗ്ലീഷൊക്കെ നമ്മള് അഞ്ചില് പഠിച്ച കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഇവർക്ക് പഠിപ്പിക്കുന്നത്
ഉ
എല്ലാം ഉണ്ട്
അതൊക്കെ പണ്ടുതലേ വാദ്യം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ
പക്ഷെ നമ്മൾ നാല് ഞങ്ങന്നെയൊക്കെ ഉണ്ടല്ലോ നാലാം ക്ലാസ് വരെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പഠിപ്പിച്ചുന്നല്ലാണ്ട് ഇങ്ങനത്തെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല അഞ്ചു തൊട്ടാണ് പിന്നെ എഴുതാനും ഒക്കെ വായിക്കാനൊക്കെ പഠിച്ചത്
മ
എങ്ങനെയൊക്കെയോ വായിച്ചു പറക്കിപ്പോ പോന്നട്ടോ ഇവരൊക്കെ വീട്ടിലിരുത്തി പഠിപ്പിക്കുമ്പോ എനിക്ക് തലക്ക് പ്രാന്ത വുന്നുണ്ട്
ഉം
വായിക്കാൻ പറഞ്ഞ വള്ളിയും പുള്ളിയും ഒന്നും മനസ്സിലാവല്ലോ ഇവർക്ക്
ഹം
ഞാൻ പിന്നെ എന്തൊക്കെയൊക്കോ കാട്ടി അങ്ങനെയക്കൊക്കോ പിന്നെ പരീക്ഷടെ സമയത്ത് മാർക്കുണ്ടാവുട്ടോ
ങേ
ഉം എഴുതാൻ പറഞ്ഞാൽ എഴുതൂല ഭയങ്കര മടിയ എഴുതാൻ ഇഷ്ടേ അല്ല
നെഹെ
ശ ടീച്ചർ പറഞ്ഞ് ക്ലാസ്സിൽഇരുന്നിട് എന്തക്കയോ ഒക്കെ വിളിച്ച് പോകും ആ നമ്മള് ടീച്ചർ ക്യുഎസ്ടിയൻ ചോദിക്കുമ്പോക്കെ ആൻസർ ഒക്കെ പോകുന്നേക്കോ ചെയ്താന്ന് പറഞ്ഞ അവനെ പോലൊരു മടി രില്ലാത അവരുടെ
ഹഏ
നടു വീട്ടിലന്ന് ആഹ ഹ ഹ പക്ഷെ ഞാനൊക്കെ ഉ റെ അമ്മീനോട് പറു ഞാനൊക്കെ ആ സമയൊക്കെ എങ്ങനെ പഠിച്ചൊണ്ടിരുന്നതായിരുന്നുന്ന്
ഏഹ്
ഞാൻ നന്നാട്ട് പഠിക്കുവായിരുന്നു ഒന്നോട്ട് നാല് വരെ ഒക്കെ പഠിക്കു ഇന്നൊരു എട്ടിലൊക്കോട്ടക്ക എത്തിക്കപ്പാണ് കുറച്ചും കൂടെ ഹിന്ദിയൊക്കെ വന്ന കൊണ്ട് പുറകോട്ട് ഇല്ല എന്നാലും പഠിക്കുവായിരുന്നു ട്ടോ തോക്കാണ്ടൊക്കെ പഠിച്ചു പോന്നത പ്ലസ്ടു നല്ലതായിരുന്നു
ഉം
നീ ഗവൺമെന്റിലല്ലായിരുന്നു ഞാൻ പ്രൈവറ്റിലായിരുന്നു പ്രൈവറ്റിലാണെങ്കിൽ നല്ല രസായിരുന്നു പ്ലസ് ടു പഠിക്കാൻ
ഏ നീ എവിടായിരുന്നു പടിച്ചേ
ആ എന്റെ അടുത്തിണ്ട്
ഇതിലി
സെന്റ് മേരീസില്
ആ ഈ സെന്മ ആ ഞങ്ങളൊക്കെ പിന്നെ തശ്ശൂരിലായായിരുന്നല്ലോ
ആഹ
ഉം ഓ പിന്നെ അവിടെ നല്ല അടിപൊളിയായിരുന്നു
അതേലെ ആ ഹെയെ
ആഏ